ആഹ് എന്തൊക്കെയ വിശേഷം ഹലോ കേക്ക് ക്ക്ന്നില്ലേ ഹലോ
ഹലോ
കേക്ക്ന്നില്ലേ ആഹ് കേക്ക്ന്ന്ണ്ട് പറയൂ
അലോ ആഹ്
കേ ആഹ് കേക്കുന്നുണ്ട് നിങ്ങളു പറ പറഞ്ഞോളൂ കട്ടാക്കല്ലേ പറയൂ എഹെ
നല്ല ആളാട്ടാ ഏ കല്ലിൻ്റെ കല്ല്യൺത്തിന് വരാർഞ്ഞിട്ട് വന്നില്ലല്ലോ
ആ അന്ന് കല്യാണത്തിനൊന്നും വരാൻ പറ്റീല ആ
ഇന്നു കുട്ടനാണാവെര ഒവും ചെയ്തില്ല ചെൽപ്പം ചെൽപ്പുണ്ടാവില്ല ചെലവിണ്ടാവുംചിട്ടാവും ലേ വെരാഞ്ഞെ
ആ കുട്ട്രേ കുട്ട്നെ കാണാൻ വന്ന നല്ല ചെലവല്ലേ കല്ല്യാണം കഴിഞ്ഞിട്ട് ഇയ്യ പോയതല്ലേ പിന്നിങ്ങോട്ടു തിരിഞ്ഞോക്കീട്ടൊന്നുല്ലല്ലോ ഒന്ന് വിളിച്ച അല്ലെങ്കിൽ വര കല്യാണം അതൊക്കെ ക കഴിഞ്ഞ അവനാന് അവനാൻ്റ ആ പിന്നെ മാപ്പളായി കുട്ട്യാളായി ആ ലോകത്തങ്ങനെ കഴിഞ്ഞില്ലേ പിന്നെ കൂട്ടാര്യേളൊന്നും വേണ്ട പിന്നെപ്പഴാ കൂട്ടാര്യാളൊക്കെ വേണ്ടന്നറിയോ പിന്നെ കുട്ടികും മക്കളൊക്കെ സ്കൂൾക്കു പോകുമ്പം പിന്നെ വെറുതെ ഇങ്ങനിരിക്കുമ്പോ ഓ ഇന്റെ കൂട്ടുകാരത്തിന്റെ ആ അയിന്റെ കൂട്ടുകാരി ഇണ്ടായിരു ന്നല്ലോ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഓളു
അല്ല അൻക്ക് അൻക്ക് തേച്ച് തേച്ചിറങ്ങ ഇല്ലല്ലോ
ഏ പിന്നേ ഓനോരോ ആട്ടിനെ പോയില്ലേ
ല്ല അമ്മള് കല്യാണം കഴിക്കണെ
ആ അ അയിന് വാപ്പേം മികത് -
അത് പറയണ് ഇൻക്ക് ഓനല്ലാതെ വേറാരും വേറാരും വേണ്ടാറിയണു
ആ ഇപ്പ ഇപ്പം എല്ലാരും ചെയ്യുന്ന പോലെ ആത്മഹത്യ